ആ എന്താണ് വിശേഷം
സുഖമായിരിക്കുന്ന എന്താണ് അവിടെ
ആഹ് ഇവിടെ ഭയങ്കര പല്ല് വേദനയാ രാത്രി ഓഹ് ഇന്നലെ രാത്രി ഒറങ്ങീലാന്നെ ഒറങ്ങീട്ടില്ല
ഏ മരുന്നൊന്നുംല്ലേ
പിണം കൊറോണ വന്നിട്ട് ഉണ്ടായി ഇല്ലിയോ
അതെ ഉണ്ടാവലുണ്ടപ്പ
ഓഹ് പല്ല് ഇടക്കിടക്കിടക്കല്ല് പണി
അവിടെ ഡോക്ടടുത്ത് അടുത്തൊന്നും പോയില്ലേ
ഏ ഇടക്ക് അഞ്ചെണ്ണം അഞ്ച പല്ല എടുത്തായിരുന്നു പല്ലല്ലാം പൊറ
ഓ അഞ്ച് പല്ല് എടു കുത്ത
ആഹ് അഞ്ചെണ്ണം എടുത്തൂ അത് കഴിഞ്ഞിട്ടൊന്നു ഒതുങ്ങീതാ ഇനി ഉള്ളതെല്ലാം കുറ്റി തന്നെയ ആഹ് ഇനിം കുറ്റി - ഇനി അല്ലാതെ
അത്ശരി എന്താ ഇപ്പൊ ഇങ്ങനെ കേട് വരാൻ കാരണം
അത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ഐലനർ കുപ്പി ഒന്ന് കടിച്ചു പൊട്ടിച്ച - തോറന്നത അപ്പൊ അത് പല്ല് പൊട്ടി പോന്നു അതിലെക്കൂടെ ഉള്ളിലോട്ട് പഴുപ്പ് കേറീട്ടു എല്ലാ പല്ലിക്കും-
അതെ അപ്പൊ തന്നെ കാണിക്ക അങ്ങനെയായിരുന്നില്ലേ
ആ അന്ന് ഞാൻ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ ഡോക്ടർ കൊഴപ്പില്ലന്ന് പറഞ്ഞു പിന്നെ ചെന്ന് പിന്നെ എന്ത്‌ ഉണ്ടല്ലോ അത് പല്ല് ഇങ്ങനെ കറുത്തിട്ട് ഏഹ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇയ്യോ പഴുപ്പും നല്ല വേദനയൊക്കെ എടുത്ത്-
ഓ പല്ല് വേദന സഹിക്കൂലന്ന് മറ്റുള്ളതൊക്കെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യ പ ക്ഷെ പല്ലുവേദന പറ്റൂല തീരെ ചെവി വേദന അതൊന്നും മ്മ് പിന്നെ നമ്മ ഒറക്കം കളഞ്ഞാ പിറ്റേ ദിവസം നമ്മള ക അ കഴിഞ്ഞ്
ആ അത് തന്നെ തലനക്കാൻ വയ്യാ ഭയങ്കര തലവേദനയാ
ആ മരുന്നും താൽക്കാലികായിട്ടൊന്ന് കഴി ഇലെ
തൽക്കാലത്തില് ഏറ്റ പാരസിറ്റമോൾ ഒള്ളൂ പല്ലുവേദനയുടെ മരുന്നൊന്നുല്ലേ ഇപ്പൊ കുറേ നാളായിട്ടേ
ആഹ് ആഹ് ആഹ് പല്ല് മൊത്തത്തിലപ്പ എന്താന്ന് ശരിക്കും നല്ലൊരു ഡോക് ട്രെ കണ്ടി്ട്ട് ചെക്കപ്പെയ്യാര്ന്നേ ല്ല ഇനി ഇ താൽക്കാലിക ആവുമ്പോാണ് ബുദ്ധിമുട്ട്
ആഹ് ഞാൻ മാറി മാറി കൊറേ ഡോക്ടർമാരെ കാണിച്ചു അപ്പൊര് കൊഴപ്പൊന്നില്ല കൊഴപ്പൊന്നില്ല എവടെ വെറുതെയാ കുറച്ചൂസം കഴിയുമ്പൊ അടുത്ത പല്ല് ഇപ്പൊ
അപ്പൊ വേറെ മാറി കാണിക്കണോ ഇങ്ങനെ
ആഹ് മാറി മാറി കൊറേ വാങ്ങിച്ചതാപ്പൊ എല്ലാ പല്ലും പൊട്ടി പൊട്ടിയ ഇനിയിപ്പോ അ ണപ്പല്ലുകളൊന്നുമല്ലോ മുമ്പിൽ പല്ലുകൾ മാത്രമേ ഉള്ളൂ ഉപാധി ആ ബാക്കിയെല്ലാം പൊട്ടി പൊളിഞ്ഞു നിക്കുക
ഇത്രയും അപ്പൊ രണ്ട് സൈഡിലും വെച്ച് പൊട്ടിച്ചാ
ഇല്ല ഒരു സൈഡിലാണ് പൊട്ടിയൊള്ളൂ പക്ഷെ അത് മ്മ ന്നെ തല്ല അവിട പ്പിക്കായേന് ന്നാ അവര് പറയ്ണെ ആ ആ പക്ഷെ അന്ന് ഞാൻ അവരെ കാണിച്ചതാണ് അപ്പൊ അവര് കൊഴപ്പൊന്നുല്ല കൊഴപ്പൊന്നില്ലന്ന് പറഞ്ഞു അ അയിനകത്ത് പഴുപ്പി അതും പിന്നെ ഇവിടെ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ് ഒക്കെ ഇട്ടതാ
ആഹ്
ആ പക്ഷെ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോ പഴുപ്പ് ഇങ്ങനെ തിങ്ങീട്ട് വേദന സഹിക്കാൻ വയ്യായിരുന്നു
ശരി ഈയ ഒരു ഡോക്ടർ വേറെ മാറി കാണ
അല്ല ര മൂന്ന്ോക്ടർമാരെ കണ്ടതാണ് കാണഴ എക്‌സറെക്കെ ഇടുത്ത് നോക്കിയാ ഞാനിപ്പ ഉള്ളില് ഇപ്പ എന്തിട്ടാന്ന് അറിയില്ലല്ലോ അല്ല പിന്നെ പോയി കാര്യല്ല പിന്നെ ഞാൻ പോയി ഒരുമിച്ച് പിന്നെ തലയില് വരെ വേദന ചെവിയില് വേദന തൊണ്ടയില് കഴലിം വന്നു ഉറപ്പുല്ല പിടി അപ്പൊ ഒരു ഒരു ദിവസം മൂന്ന് പല്ല് ഒരുമിച്ച് എടുത്തതാ പ്രൈവറ്റ്
ഓ ആഹ നല്ല വേ ദനയും ഒന്നും പറയണ്ട
പല്ല് പൊട്ടിച്ച് പൊട്ടിച്ചങ്ങൊട്ട് എടുത്തു.
ആആ
ജസ്റ്റ് ഒന്ന് മഴയൊന്ന് ഇപ്പ രണ്ട മൂന്ന് ദിവസമായി മഴയൊന്നും ഇല്ല അ എന്ത് തണുപ്പടിച്ചട്ടാണോ അത്രക്ക് ഉണ്ട് പല്ല് വേദന. ഓ തീ ചൂടാ
ഉം വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാ? ആഹ മറ്റേ വെള്ളം കോരി ല്ലല്ലേ
അല്ലല്ലോ മറ്റേ കോഴക്കിണാറുണ്ട് തൊട്ടപ്പുറത്ത് അവരടിച്ച്
ആ അവരടിച്ചു തരും ആ അപ്പൊ അവർക്ക് കറൻ്റ് ബിൽ കൊടുക്
ആ കറണ്ട്ബില്ല് കൊടുത്താ അവരങ്ങനെ വാങ്ങിക്കാറില്ല ആ മുകളിലോട്ട് കയറ്റാൻ പാടാ അവരെ പറമ്പ അറ്റത്തും ഞങ്ങൾ ഈ സൈഡിലായിട്ടാണേ
പക്ഷെ അങ്ങനെ കണക്ഷനൊക്കെ കൊടുക്കലുണ്ടല്ലോ നേരിട്ടിട്ട് മേലക്കൊക്കെ
പാടുണ്ട് അവരുടെ മോട്ടർ ഉം മുമ്പ് ഒരുവട്ടം ഉം കത്തി പോയതാ
ആ
അപ്പൊ ആ അതുകൊണ്ട് ഞൻ പിന്നെ പറഞ്ഞു വേ വേണ്ട ആ ചേട്ടന് കുഴപ്പമില്ല അടിച്ചര പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ കുറച്ച് മുക്കിയെടുത്താലും കുഴപ്പല്ല്യ മുറ്റത്തിക്ക് വര്ന്നില്ല ആ ആ പിന്നെ ആളന്നു ആ ഓക്കെ പറഞ്ഞു
ഇപ്പ ഈ ഇപ്പ നീ ഈ സാഹചര്യത്തിൽ എനി കിക്കാൻ പറ്റാത്ത സമയത്ത് എന്താ ഇപ്പ കാട്ടണ് വേറെ വീട്ടിലെ ആൾക്കാരുണ്ടാ
ഏ ആൾക്കാരൊന്നും ഇല്ല അതൊ ഞാൻ തന്നെ ചെയ്യണം എന്ത് സാഹചര്യംമാണെങ്കിലും
വീട്ടിൽ വീട്ടിലൊന്നും പോയി കൊറച്ച് ദിവസം നിക്കാന ഒന്നും പറ്റൂലേ
ഏ ഇയ
ഹ ഇവിടെ വന്ന നിക്കാനും ആരില്ല
അപ്പ ചക്കൈയാ ജ വിക്കയാ ആഹ ആ വരവ് കുറവാ
ആഹ
ഉം അങ്ങെ രാവിലെ ഇപ്പ എന്താ അവിടെ കോഴിക്കുഞ്ഞുണ്ടോ കോഴിക്കുഞ്ഞാണോ പറയണേ
അല്ലല്ലാ ഇത് വണ്ടിക്കാര് അങ്ങട ഇങ്ങും പോണ സൗണ്ടോ കോയിടെ സൗണ്ട് കേക്കണണ്ടാ ഇവിടല്ലട്ടാ അപ്പുറത്ത് ഉത്ത നൗ ഇ വളർത്ത മൃഗങ്ങളൊന്നുമില്ല ഇവിടെ വളർത്ത മക്കള് മാത്രള്ളൂ
അത് ശരി ഞങ്ങൾക്ക്ണ്ട മൊൽ ഇണ്ടട്ടോ
ഏ ഇഷ്ടണോ അയില്
ആഹ
ഇങ്ങനെ ഇങ്ങനെ വീട്ടിലൊക്കെ കൊണ്ടടക്കോ അകത്തൊക്കെ ഏർ അപ്പൊ മൂത്രൊക്കെ ഒഴിക്ക പിടു ചെയ്യും
ആ ഉവ പക്ഷേ പ പകല് ഇല്ല പകല് കുറവ പകല് അവര് എപ്പഴും ഉറക്ക
ഏ പിന്നെ സ്മെല്ല് നല്ല പോലെ മെയിന്റെയിൻ ചെയ്തില്ലെങ്കി മൊത്തത്തിരുസ്മല്ലായിരിക്കും
ആഹ പക്ഷെ ഇവിട്ടികൾക്ക് ഇതുവര് സ്മെല്ല് വന്ന തുടങ്ങിയിട്ടില്ലേ കുട്ടികള ആയത കൊണ്ട ആയെന്നി തോന്നന്നെ
ഏ
എല്ലാവരും പറഞ്ഞ സ്മെല്ല് വരുന്നത് അപ്പ എന്തായാലും വെക്കേഷൻ കഴിയുമ്പോൾ കൊടുക്കണം അല്ലെങ്കിൽ ഇവര് ഇപ്പോൾ ഇവർക്ക് പട്ടി പൂച്ച ഭയങ്കര ഇഷ്ടണല്ല തിനി
ആഹ
അ ടി വി ആണിങ്ങനെ കേടായി പോയി പുതിയതന്നെ മേഡിക്കൽ ഇപ്പൊ നടക്ക
ഇപ്പൊ എന്തെങ്കിലും ഒരു എന്റർടൈയിൻമെന്റ് വേണ്ട വച്ചിട്ടാവൂല്ലേ
ആഹ അതെെ പിന്നെ അങ്ങനെല്ലരിച്ച ആടെ ഫ്രണ്ട് തന്നതാ
അ ശരി രണ്ടാടണ്ടാ എന്തായിന് കൊടുക്കപ്പല് അപ്പൊ എന്താ കൊടു
കൊടുക്കണ്ട ചോറ് ആ പിന്നെ ബിസ്ക്കറ്റ് മിച്ചർ എല്ലാം കഴിക്കും പാക്കറ്റ് കൊടു തിൻ്റെ സൗണ്ട് കേട്ടാ അടുക്കളേലോട്ടോടും അടുക്കളേലാണ് ഫുൾടൈമും ഹേ ഒന്നും ചേയ്യി ഹേ ഉപദ്രവിക്കൊന്നുഇല്യ
ആഹ് ഈറ്റേങ്ങൾക്ക് രോമഇല്ലേ
ആവുവ്വ്
ഒക്കെ ഭക്ഷണത്തീക്കൊക്കെ പാറീട്ട് അതൊക്കെ നമ്മളെ ഉം വയറിനൊക്കെ കേടുവര്യ അയിലിക്കൊക്കെ പാറി ട്ടണ്ടെങ്കിൽ
അങ്ങനെ ഇല്ല്യ ഹാഹ്ഹ
ഹാ പിന്നെ നമുക്കിതിനോടൊരു ഇഷ്ടം തോന്നി ഴിഞ്ഞാ പിന്നെ ആര് എന്ത് പറഞ്ഞിട്ടും കാര്യ ഇല്ല നമ്മാ അതു അംഗീകരിക്കൂല ഞാൻ എനിക്ക് ഇതേ പോലെ പൂച്ചനെനിക്കങ്ങനെ ഈവിട്ടുനിന്നിട്ടുള്ള ഒരുകൽപ്പിക്കല് അതല്ലാതെ എനിക്ക് ചിലവർക്ക്വണ്ട് ഭയകര ഓവർ അറ്റാച്ച്മെന്റായിട്ട് കൂടത് അങ്ങനൊന്നും ക്ക് തീരെ താൽ തര്ല്ല എനിക്കിങ്ങനെ വിട്ട്ന്നിട്ട് അതിനന് ആസ്വദിക്കാൻ ഇഷ്ടമാണ് അല്ലാതെ അടുത്ത്ക്ക് വന്നിട്ടുള്ള പരിപാടില്ല ഇവിടെ ഇതുവരെ ഒന്നും വളർ ത്തീട്ട് മോള് പറഞ്ഞിരുന്ന് മുയനൊക്കെയാ ആ ഒന്നും സമ്മയിക്കുന്നുല്ല ഒക്കെ നമ്മളാകെ നാശാക്കിയ അവിടവിടേക്കെന്തായി കുട്ടിനെ തന്നെയടെ നോക്കാം ആഹ് അപ്പൊ അയിന് വേറ തേന്തിനാണന്ന് പറയും എവിടെങ്കിലും ഇപ്പ ഇഷ്ട്ടള്ളപ്പ എവിടെങ്കിലൊക്കെ പോയി കാണാ ന്നത് ക്കിതേപോലെ ചെടികള് ഇതൊക്കെ ഇഷ്ടാ ചെടി പച്ചക്കറി കൃഷി ആഹ് പക്ഷ ചെടിണ്ട് പച്ചക്കറികള് അതൊക്കെ ആ ഭയങ്കര ഇഷ്ടാണ്
അത് ശെരി ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇത്പ്പോ ആ ആളുടെ ഫ്രണ്ട് അവരുടെ ഈ മൊയൽന്റെ അച്ഛനെ അമ്മനെയും മറ്റേ മരംപ്പട്ടി പിടിച്ച് കടിച്ചിരിന്നപ്പഴേ ആള് ഇങ്ങട് കൊടുത്തു വിട്ടതാ അവിടെ വ നടത്താൻ പറ്റാത്ത കാരണ ഇവറ്റകൾ പിടിച്ചു തിന്നും പറഞ്ഞു ക്ക
പൊർത്ത്ക്ക് വിട്ട്ണ്ടാവുംല്ലേ
അല്ല അവര് പുൊറത്ത് കൂട് വെച്ചിട്ട് പുറത്തേക്ക് പോയി കുട്ടികൾ രണ്ടാകത്ത് വെച്ചായിരുന്നു അന്ന് അത് കൂടു കുളിച്ചിട്ട് ആ അയ് അയി പിടിച്ച്ന്നു
മരപ്പ അത്രയും സ്ട്രോങ് ആണപ്പ അവര്ല്ലേ കൂടൊക്കെ പുളിക്വോ ഏ
ആ പിന്നെ ഏ വേറെ കൂടുള്ളത് പറഞ്ഞാ അയിന് അഴി വല്യ അഴിയായിട്ടുള്ള കൂടാ കൂട് കൊണ്ട്‌ വന്നിട്ടുണ്ട്. പക്ഷേ ഇവറ്റകള് നമ്മള് അയിന്റെ ഡോറ് തുറന്ന് കൂട്ടിലോട്ടിട്ട്‌ണ്ടെ നമ്മള് ഇപ്പറത്തോട്ട് തിരിഞ്ഞാ അയ്റ്റങ്ങള് അ നമ്മളപ്പം ഓടി പോരും
ആ അത്രം വല്യ ആഴാ ല്ലേ പിന്നെ ഇത് ചെറുതും അല്ലേ
ആഹ കടലാസ് പെട്ടി വെച്ചതോ അതെല്ലാം കടിച്ച് പറച്ച് കടിച്ച് പറച്ച് അഴിച്ചിട്ടു കൊർച്ചിസം കൊണ്ട്
ഏ ആ അതൊക്ക് തിന്നല്ലേ അത് അവൻ
ആഹ് ആഹ് ആഹ മാന്ന്തണ്ട് ആ ആ അ മാന്ത് ണ്ട് അപ്പൊ പിന്നെ അങ്ങനെ അത് വൈകുന്നേരാവുമ്പം ഒരു ഭുമി ഇടും ഞങ്ങള് ആഹ അപ്പ ആ ബെഡിൽ വെച്ചിട്ട് അപ്പൊ അവിടെന്ന മൂത്രഒയിക്കലും മപ്പിടലും ഒക്കെ കഴിയും അപ്പൊ ഞങ്ങള് നേരം വെള്‌ത്തെഴുന്നേറ്റ് അകടിച്ചു വാരി തുടച് തുടച്ച് എല്ലാം ക്ലീനി ഇയോ
എ ഡെയിലി കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ കുഴപ്പണ്ടാവൂലേനി ക്കില്ലെ വൽതായി കഴിഞ്ഞാല്
ആഹ് ഇപ്പൊ കുളിപ്പിക്കില്ല്യാ കുളിപ്പിക്കില്ല്യാന്ന് പറഞ്ഞ ഞാൻ ചോദിച്ചപ്പോ
ആ
നിന്റെ ഇപ്പോഴും അടുക്കളല്ല ഞങ്ങളുടെ അടുക്കളയിയില് നിക്കണില്ല പണി എടുക്കുമ്പോ ഞാനേ
ആ
ചുററി കറങ്ങി വന്നിട്ട് അടുക്കളൊക്കെ വെള്ളം
രോമം കോഴീന്ണ്ടോ അവരെ
ഉം ഉം
ഇല്ലല്ലേ ആ ആയിട്ടുണ്ടാവൂല
ആ ഇട്ടലേ കുഞ്ഞീതല്ലേ രണ്ടര മാസം ആയിട്ടുള്ളൂ
ആ
ചാടിച്ചാടി നടക്കാ
അ ശരി കാണാൻ നല്ല രസവുല്ലേ?
രസ അതിലത്തെ പെണ്ണുമൊയല് എപ്പോഴും എഴുന്നേറ്റ് നി ക്കും നമ്മളെ കാണുമ്പോ.
ഏർ ആഹ ആ പിന്നെ നമുക്ക് അങ്ങടെ അടുത്ത് പിന്നെ കൊടുക്കാ ഭയങ്കര വിഷമ ഇരിക്കുംട്ടാ
ണം അല്ലാണ്ട് ശെരിയാവില്യ സ്കൂൾ തുറന്ന് കഴിഞ്ഞ. അതെ ഞാനിപ്പ വിളിക്കട്ടോ. ഒകെ അ